ആ കേൾക്കില്ലേ
അപ്പ കേക്കാണ്ട്
ആഹ എന്താ പരിപാടി
എന്താ ചിക്കൻ പരിശ നക്കാ
അതെ ആ എല്ലാരുംണ്ട് എന്ത വീട്ടില്
ആഹ വീട്ടില്
ആഹ സൗണ്ട്ക്ക ഉണ്ട്
കണ്ടോ
ഞാനും ഓതി ഇവിടെങ്ങനെ ആഹ ഞാനും ഇവിടെ അങ്ങനെ ഓതി ഇരിക്കായിുന്ന
ആഹ കുട്ടികളൊക്കെ
കുട്ടികള് പഠിക്കണ്ട് കൊറെ എണ്ണം പഴ വായിക്കണ്ട് അതിന്റെറെ ഇടയിൽ വന്ന് ചോയിക്കണ്ട് ഈ സമയയാ പിന്നെ ഭയങ്കരതാണല്ലോ
ആഹ്
അപ്പൊ അങ്ങനെയൊക്കൊയിട്ട് പഠിക്കാനും കൊറേുണ്ട് മദ്രസിലായാലും സ്കൂളിലായാലും അങ്ങനെ രാത്രിക്ക്
എങ്ങനെ
രാത്രിക്ക് ഫുഡൊക്കായോ ഇനി ചിക്കന് പൊരിക്കാൻന്നെ ഉള്ളൂ
ആഹ് ആഹ് അതന്നെ ഉള്ളു
ശരി ഉച്ചക്ക് ഒരു പ്രാവശ്യായിരിക്കും ചോറൊക്കെ വെക്ക അല്ലെ
ആഹ് രാവിലെ ഒന്നായി ഒന്നിച് വക്കും
അ ശെരി നിങ്ങള എങ്ങനെയാ അടുപ്പത്ത് തീ അടുപ്പാണ ഉപയോ
ചോറ് മാത്ര എടുക്ക ചോറ് മാത്ര എടു പ്പത് ബാക്കിയൊക്കെ ഗ്യസിന്
ഓ അത് ശെരി
എന്തൊക്കായൊ
ഇവിടെ അടുപ്പില്ല ഉം ഉം ആയി ആയിട്ടില്ല ഇവിടെ അടു ടുപ്പില്ല
ആഹ് ആഹ് ഒക്കെ ഗ്യാസിന് വെക്കു
ആഹ് മൊത്തം ഗ്യാസില്
ആഹ് ആ അല്ല അടു
ഞാനാണെങ്കി റൈസ് കുക്കർ ഉപയോഗിക്കൂല
ആഹ് ആഹ് അപ്പൊ എന്ത വെറും കുക്കറല്ലോ
സാദാ അല്ല വേവി ച് വേവിച്ച് കുടിക്കല് വേവിച്ച് വേവിച്ചു ഞാന് ആ
ആഹ് ആഹ് അപ്പൊ എന്തൊ അടുപ്പുണ്ടാക്കാത്തെ
ഇവിടെ എന്താ പറയാ ഞങ്ങള് ഒരു ഞങ്ങൾ ഒ ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പോ അന്ന് വർ ക്ക് കിച്ചൻ ഉണ്ടാക്കിയിട്ടില്ല ഒരു കി കിച്ചണെ ഉണ്ട ക്കി ട്ടോളൂ. അപ്പൊ ആ ആ അവിടെ ഇനി അടു ആ
ആ
സ്വന്തായിട്ടുള്ള വീട്
ആ
അപ്പം വർക്കിങ് കിച്ചണ് വർക്ക് ഏരിയ ഇണ്ടാക്കാത്തോണ്ട് ഞാൻ പറഞ്ഞു പിന്നെ അവിടെ അടുപ്പ് ഇനിപ്പോ അടുപ്പും കൂടെ വേണ്ടാന്ന് വിചാരിച്ച് പിന്നെ എന്തായാലും ഞാൻ അടുപ്പില് അടുപ്പ് ഉപയോഗിക്കൂല്ല പിന്നെപ്പോ വെറുതെ ആകെ രണ്ടാൾക്ക്ള്ള ഫുഡ് ഡല്ലേ അപ്പോ അ മെ മക്കളെ പിന്നെ കൂട്ടണ്ടല്ലോ
ആ അനക്കെ
ഭയങ്കര ഉഷാറാ, തീരേ കഴിക്കൂല.
ആ പറച്ചിൽനെ
ആ ആ അതന്നെ മഴ പൊ ഇവിടെ ആ അതെന്നെ, അതന്നെ ഇവര്ടെ അവസ്ഥ. എന്താ ഒരു ഒരു ഭാഗം ഇങ്ങനെ പോഷൻ പോഷനാ ഒരിത്തിരി ചോറേ ഞാൻ പൊതുവേ കൊടുക്കലൊള്ളൂ ഇന്നാ തന്നെ അയിലൊരു പോഷനാക്കി വെക്കും അവര് ആദ്യം തന്നെ ഒര് ഒര് ഒരു ഭാഗം മാറ്റി വെക്കും മതിയാക് കന്
ആ ഇപ്പത്തെ എല്ലാ കുട്ടികളേം അവസ്ഥ അതന്നെ. ഓര്ക്ക് തിന്നാൻ കിട്ടലേറീന്റെ കണ
ആ അതെ. അതന്നേണ് അപ്പം ഉം ഹസ്ബൻഡ് അങ്ങനെ പറയല് തിന്നാൻ കിട്ടല് ഏറിയിട്ടാണ് ആ അമുക്കൊന്നും ഒന്നും കഴിക്കാൻ ഇണ്ടായിര്ന്നില്ലാ. അങ്ങനെ പറയും. ആ അതന്നെ. അപ്പോം ഞാൻ നല്ലോണം ചീത്ത പറയും കാരണം എന്തായാലും രണ്ടു നേരം അമ്മളിപ്പം സ്കൂൾല് എന്താ ഓല് കഴി ക്ക്ണെങ്ങനെയാന്നൊന്നും നമ്മള് കാണുന്നില്ല അവർ
അറിയില്ല ഉം ആ ഞമ്മളെ വീട്ട്ത്തെ അവസ്ഥ ഞമ്മക്ക് അറി അല്ലെ അപ്പൊ എത്രത്തോളം ഓല് കഴിക്കുന്ന് നമ്മക്ക് അറിയില്ലേ
ആഹ് അതന്നെ അപ്പൊ ഞാനത് വിചാരിച്ചിട്ട് പിന്നെ രാവിലെ കഴിഞ്ഞാ ഇപ് ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ട് വിടുവാ അല്ലങ്കിൽ എനിക്ക് ഭയങ്കര മടിയാ കടി ഇണ്ടാക്കാനൊക്കെ കാരണം ഹസ് ഹസ്ബൻഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇണ്ടാവൂല്ല അപ്പോ എന്താ പറയാ അമ്മ ഞാനും മക്കളുവല്ലേ ഉണ്ടാവുള്ളു അപ്പൊ ഞാൻ ചെലപ്പോ അവിലോ അല്ലെങ്കിൽ എന്തെലും നൂഡിൽസോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഞാൻ വല്ല മക്കൾക്കും അതേപോലെ എന്തെങ്കിലുമൊക്കെ നട്ട്സോ എന്തെങ്കിലുമൊക്കെ കഴിക്കും ആ അപ്പൊ ഇ ഇപ്പ മദ്രസ്സും ഉസ്കൂളൊക്കെ തൊറന്നാപ്പ് അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാനൊന്നും നേരല്ലല്ലോ മദ്രസ്സട്ട് വന്നാ പിന്നെ വണ്ടി വരാനായില്ലേ അപ്പൊ ഫുഡ് കഴിക്കാൻ നേരല്ലാ
അങ്ങനെ പോവോ?
മദ്രസ്സാ വിട്ട് വന്നാ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്താ പിന്നെ അ അപ്പ് അപ്പക്കും മുടിയൊക്കെ ചീകി കഴിയുമ്പത്തേക്കും വണ്ടി വരും. അപ്പൊ ഇതി ഇതിൻ്റെടെല് ഭക്ഷണം കഴിക്കാൻ നേരല്ലാ അല്ലെങ്കി ഞാൻ ഉണ്ടാക്കൂ ഇപ്പം ഇപ്പൊ കുട്ടി ഇന്ന് കു പുട്ട് ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി അപ്പൊ ഈ സ്കൂളൊള്ള ദിവസം ആവുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അരിഭക്ഷണം ഉണ്ടാക്കും
ആ അതേലും ഉണ്ടാവല്ലോ അല്ലേ
ഉം കഴിച്ചിട്ട് കിട്ടിയില്ലെങ്കി പിന്നെ നമു നമുക്ക് ആകെ ടെൻഷൻ ആണല്ലോ അല്ലേൽ ഞാൻ എന്തെങ്കിലും ബിസ്ക്കറ്റോ സ്നാക്സ് എന്തെിലും കഴിച്ചിട്ട് ഇ ഈ വർഷമാണ് വണ്ടി ഇത്ര നേരത്തെ വരല് തുടങ്ങിയേ അല്ലെങ്കിൽ ഒരു ഒൻപത് അൻപത് ആ ഒരു സമയത്തൊക്കെ വണ്ടി വര അപ്പൊ ഞാൻ വിചാരിക്കും അപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഒമ്പതരടെ മുൻപ് ഒമ്പതര ആവുമ്പോഴെക്കും വരും ഇവര് മദ്രസ കഴിഞ്ഞിട്ട് വരാന് ഒരു ഒമ്പതേ കാലിന്റെ അടുത്താവും ആ അതെ
തിരക്ക് പോകും ഒരാൾ പിന്നൊരു ഒമ്പതേ മുക്കാലിനു അങ്ങനെ അങ്ങനെ ഒമ്പത് ഒൻപതേ മുക്കാലാകുമ്പഴേക്കും നാലാളും പോവും
ആ അതെ
ആ ടൈം വരെ നല്ല ടൈം തന്നെക്ക
ഞങ്ങള് രാവിലെ ബ്രേക്ക് ഫാസ്റ്റോക്കെ മദ്രസെ പോകുമ്പോന്നെ കഴപ്പിച്ചിട്ട് വിടലാ
ഒരേ പോലെ തന്നെ വന്നാ വന്നാ മുടി ചീകി, ഇതൊക്കെ യൂണിഫോം ത്തിട്ടാ പറഞ്ഞേ എന്താച്ചാ ഒമ്പതേ കാലാവും മദ്രസ കുടുംബത്തിന് അപ്പൊ പിന്നെ വന്നാ ഒന്നിനും നേരാവില്ല മുടി കെട്ടാ കൊറച്ചകലണ്ട് ഉം
ആ അത് ശരി അതാണ് ഇവിടെ അതെ പക്ഷെ കുറച്ച് ആ അത് ശരി അപ്പോ ഓട്ടോ ഏൽപ്പിച്ചിട്ടുണ്ടോ മദ്രസക്ക്? ഓ അത് ശരി അങ്ങനെ ഇവിടെ നടന്നാ പോവാ അല്ലെങ്കി പിന്നെ ഞാനും വിചാരിച്ചു ഓ ആ ആ ചെറിയ മ
ആ ഓല് അഞ്ച് ആയി അപ്പ ഞാൻ ആറിലാ ചേർത്തിണ് മറ്റൊ രണ്ട് പേരെയും ആറില ചേർത്തിക്ക്ണെ.
ഉം, പിന്നെ ആകെ ഒര് ആഹ് രാവിലെ ആവുമ്പ തന്നെ ആകെ ഒരു ഹറി ബറിയായിരിക്കും ഇങ്ങക്ക് ഇന്നി മദ്രസ പോവാന്ന് പറയുമ്പോക്കും ഇവരെ കഴിപ്പിച്ച് വിടണ്ടേ
ഇടെണെ
ഉം അതാ വല്ല്യ പാട്
ഉം വെച്ചോട്ത്താ കഴിക്ക്ണ കുട്ട്യേളാണെങ്കി തരക്കെടില്ല ആഹ്
ആഹ് ചെല മക്കളൊക്കെ കഴിക്ക്ണ കാണുമ്പ തന്നെ അവർക്ക് എന്തേലും വാങ്ങി കൊടുക്കാൻ തോന്നും അങ്ങനെ നല്ല രീ നല്ല മക്കൾ ഫുഡ് കഴിക്കുമ്പ ഒരു ഇഷ്ട്ടാണല്ലോ ചെല മക്കള് ഇപ്പം എന്റെ സിസ്റ്ററിന്റെ ഒരു മോള്ണ്ട് അവൾ ചെറിയ മൂന്നര നാല് വയസ്സ് സ് ആയിട്ടൊള്ളൂട്ടോ. അപ്പൊ അവക്ക് അവള് പറഞ്ഞാ ചെറിയൊരു ചെറിയൊരു ചെറിയൊരാളാ പി ന്നെ പക്ഷെ നല്ലോണം ഫുഡയി ക്കും. ഞാൻ ചെലപ്പോ അത്ഭുതപ്പെടും. എന്താ വെച്ചാല് ഇപ്പം അവിടെ അവള് ചോറായി ട്ട്ണ്ട് പറയുമ്പോ അപ്പോ അവള് ചോറ് വേണം പറയും. അപ്പൊ ചോറ് കൊടുക്കും അപ്പൊ തന്നെ വേ റാരെങ്കിലും വന്ന് കഴിക്ക്ണ്ടെങ്കി അപ്പോ അപ്പോ അപ്പളും അവക്ക് ചോറ് വേണം. പിന്നെ അവക്കെന്തെങ്കിലും അപ്പോ ഫ്രൂട്സ് എന്തെലും കഴിക്ണ്ടെങ്കി അവക്കതും വേണം. അങ്ങനെ പെട്ടന്ന് പെട്ടെന്ന് അങ്ങ് കഴിച്ചൊണ്ടിരിക്കും അപ്പം ഞാൻ പറയും ഇത് എന്ത ത് വയറ്റില് കൊക്കോപുഴറ്റൊണ്ടോ ചോയിക്കും.
ആഹ്
ഒര് റാശ്യം ഞാൻ പറഞ്ഞു എന്താ പറയാ ഇനി ഇവിടെ ഫുഡ് ഇല്ല എന്താ പറയാ ഇനി കൊറച്ച് കഴിഞ്ഞിട്ട് മതി ഇപ്പൊ കഴിച്ചിട്ടല്ലേ ഉള്ളൂ. ചില സമയത്ത് അത് മതിയാ അത് ബാക്കി വെക്കും.
ആഹ്
വാശി പിടിച്ച് ചോയിക്കൊല്ലോ അങ്ങനെ ചെല സമയത്ത് കഴിക്കും ചെല സമയത്ത് വാശി പിടിച്ചിട്ട് വാശിക്ക് വേണ്ടി കഴിക്കും. അപ്പം ഞാൻ പറിം ഇനി ഇവടെ ഫുഡ് ഇല്ല ഫുഡ് ഇല്ല കാരണം ഞങ്ങളെ ല്ലാവാരുംപാട് കൂടുമ്പോ അത്യാവശ്യം നല്ല ജനസംഖ്യ ണ്ടാവും. കാരണം നാല് സിസ് ഞങ്ങള് നാല് മക്കളും ഞങ്ങള് എന്റെ വീട്ടില് നാലും പെൺകുട്ടികളാ അപ്പൊ നാല് കുട്ടികൾക്കും കുട്ടി മൂന്ന് മൂന്ന് പേര് വെച്ചുണ്ട് എനിക്ക് ഒഴികെ ബാക്കി എല്ലാർക്കും മൂന്ന് പേര് വെച്ചുണ്ട് അപ്പോ എല്ലാരും കൂടെ ആവുമ്പോ ഭയങ്കര ബഹളായിരിക്കും മക്കളെല്ലാരും കൂടെ ആകുമ്പം ഉം അപ്പൊ ഇവിടെ അവിടെ ഫുഡേ തെകയൂല കാരണം എന്താ വച്ചാ എത്ര വെച്ചാലും നല്ലവോണം കഴിക്കൂലെ എല്ലാരും കൂടെ ഉണ്ടാവുമ്പോ മക്കള്
ആഹ് ആഹ്
അപ്പൊ അപ്പം അതിന്റെ എടെക്ക് ഇവള് ഇങ്ങനെ ചോയിച്ചോണ്ടിരിക്കും എന്നിട്ട് അവള് എന്തേലും കഴിക്കുമ്പോം കൂടുതലും ചുറ്റിലും പ്ലേറ്റിന്റെ ചുറ്റിലും കൊറേ ഒയി വേസ്റ്റ് ആകും ഫുഡ് അപ്പം ഞാനിങ്ങനെ പറയും ഞാന് ന്നെ കുറച്ച് പേടിയാ പൊതുവെ എല്ലാവർക്കും ഞാൻ അത്യാവശ്യം ഞാൻ ചൂടാവും ആഹ് അങ്ങനെ അപ്പം ഞാൻ എപ്പോഴും പറയും ഇങ്ങനെ ഇങ്ങനെ കഴിക്കേണ്ട എന്താ പറയാ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാ എന്ന് പറഞ്ഞാ പിന്നെ അതിന് ഭയങ്കര വിഷമാ അത് ചെലപ്പം പിന്നെ അവനവിടെന്ന് കാണുല്ല അപ്പൊ ടേബിളിന്റെ ചോട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും റൂമിന്റെ വാതിലിന്റെ ബാക്കിലോ ഒക്കെ ഉണ്ടാവും സങ്കടപട്ടിരിക്കണം ഹലോ
ഹലോ
റിങ് ഞ്ച് പോന്നുണ്ടോ എടക്ക് ഇങ്ങനെ ഒരു മി ഒരിതായി ചിക്കൻ പൊരിക്കണോ പൊരിക്കണം ആഹ്
ആ അയിന്റെക്കെ ഇത് കേക്കണ്ടോ ഉ
ഏ ചെറുങ്ങനെ അല്ല കൊഴപ്പില്ല നമ്മ സ്ത്രീകളാാവുമ്പം എപ്പഴും എന്തെങ്കിലുമൊക്കെ പണികളുണ്ടാവല്ലോ ആ അങ്ങനെ പിന്നെ വീട്ടില് അവിടെ ഉമ്മയൊക്കെ ഉണ്ട്ല്ലേ
ആ ഇണ്ട്ണ്ട്
ആയ്ശരി പിന്നെ നേരത്തെ ഫുഡ്കയ്ക്കോ എല്ലാരും
ഞങ്ങള് പത്ത് മണിയൊക്കെ ആവും
ആ ഇല്ല നാല് പെൺകു കുട്ടികളാ
ആഹ് പെൺകുട്ടിയമാത്രലെ ചെറുത് ലെ
ഉം ഉം പിന്നെന്താന്നാ എങ്ങനെ ആ ഉമ്മേ ഉപ്പേണ്ട് ആഹ് ഓക്കെ ഉം